ആ കേൾക്കുന്നുണ്ടോ
കേൾക്കുന്നുണ്ട് എന്തൊക്കെ വിശേഷങ്ങൾ
നല്ല വിശേഷം മഴയിലും മഴക്കാലം അസുഖങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ പോന്നു
ആ മഴ തന്നെയാണ്
മഴ തന്നെയാണ് നല്ല മഴ
അവിടെ മഴയണ്ടോ
മഴ തന്നെയാണ്
ആണല്ലേ ഇവിടെ എല്ലാവർക്കും ജലദോഷം പനിയും ഒക്കെ ആയിട്ട് അങ്ങനെ പോകന്നുന്നു
ആ പിന്നെ പനി തന്നെയാണല്ലോ ഇപ്പോ എല്ലാർക്കും
ആ എല്ലായിടത്തും പനി ജലദോഷം ഒക്കെ തന്നെയാണ് സ്കൂളിലൊക്കെ ജനദോഷം പനിയൊക്കെയാണ്
ആ അതെ സ്കൂളന്നൊക്കെ എപ്പഴും മെസ്സേജ് ഇടും എന്താ പറയാ ശ്രദ്ധിക്കണം കുട്ടികെ ശ്രദ്ധിക്കണം കുട്ടികൾ ശ്രദ്ധിക്കണംന്ന് പറഞ്ഞിട്ട്
മ് കാലാവസ്ഥ ഭയങ്കര മോശണ ഇപ്പോ
ആ നല്ല മഴയ ഇപ്പ അടുപ്പിച്ച് രണ്ടു ദിവസം നല്ല മഴയായിരുന്നു പകല് ഫുൾ മഴയായിരുന്നു
ഇടവിട്ട് ഇടത്തിട്ട് ഭയങ്കര മഴ തെയാണ്
ആഹ് ഒന്നാമത് ശുചിത്വം കുറവൊക്കെയാണ് കൊറ ചുറ്റുപാടൊക്കെ
അതെ അതെ
അതുകൊണ്ടാണ് തോന്നുന്നത് മെയിനായിട്ട് ഛർദി പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ
അതെ അതെ ചർദ്ദി കണ്ട ഇപ്പോ തൊണ്ടവേദനയാണ് സ്റ്റാർട്ടിങ്
ആഹ് തൊണ്ടവേദനയും ചുമയും വന്നാ പോകുകേ ഇല്ല പിന്നെ എന്താ പറയാ തിളപ്പിച്ചാല് വെള്ളമൊക്കെ എന്താ
മോനിക്കൊക്കെ പനി വന്നാലേ ഡോക്ടർ കാണിക്കാതെ മാറുന്നില്ല പറയും അങ്ങനെ ഇങ്ങനെയൊന്നും അസുഖങ്ങളൊന്നും വരില്ല പക്ഷെ എപ്പോഴെങ്കിലും വന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആണല്ലേ ഇവിടെ ഇപ്പം ഇവർക്കെപ്പം ഇടയ്ക്കിടയ്ക്ക് ജലദോഷവും പനിയും ഒക്കെ ഇങ്ങനെ മാറി മാറി വന്നോണ്ടേയിരിക്കും പിന്നെ എന്താ ഇപ്പള് ഇവിടെയൊക്കെ തിളപ്പിച്ചാറിയ വെള്ളം ഒക്കെ തന്നെയാ കുടിക്കുന്ന എന്നാലും കണക്ക് തന്നെ ഇപ്പം മഴക്കാലൊക്കെ ആയതുകൊണ്ട്
ആഹ്
അസുഖങ്ങൾ കുറച്ച് കൂടുതലാണന്ന് തോന്നുന്നു
മഴക്കാലത്തിന് മുമ്പ് ആവിടെയൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ അങ്ങോട്ടൊക്കെ
ആഹ് പിന്നെ റെഡ് അലർട്ട് ഒക്കെല്ലേ മഴ കാരണം
എന്താ
മഴ കാരണം റെഡ് അലർട്ട് ഒക്കെ അല്ലേ ചില ജില്ലകളിലൊക്കെ
ആഹ് ഇവിടെ ഇന്നലെ മിഞ്ഞാന്ന് ആ ഇന്നലെന്ന സ്കൂളിന് അവധിയൊക്കെ കിട്ടി
ആഹ് ഇവിടെ അവധിയൊന്നും ഉണ്ടായിട്ടില്ല
ആണല്ലേ
ആഹ്
ഇവിടെ ഇന്നലെ അവധിയായിരുന്നു കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് നിന്ന് അവരൊക്കെ നോക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അസുഖങ്ങളൊക്കെ ഉള്ളോണ്ടേ
ആ വാട്സആപ്പില് മെസ്സേജ് അയ ഇങ്ങനെ വരും ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ട് ആശാ വർക്കർറൊക്കെ
ആഹ് അതന്നെ പിന്നെ മഴക്കാലത്തിന് മുമ്പ് വൃത്തിയാക്കാനൊക്കെ ബ്ലീച്ച് പൗഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് നിന്നൊക്കെ കൊണ്ടുപോയി തന്നിരുന്നു
ആഹ് അതെ അതെ കൊടുന്ന് തരാറുണ്ട്
എല്ലാം ക്ലീൻ ചെയ്തിട്ടും ഇപ്പം അസുഖങ്ങളൊക്കെയാണ് ഇപ്പം കൊതുക് ശല്യം നല്ലോണം ഉണ്ടല്ലോ ഇപ്പൊ ഡെങ്കി ഒക്കെ വരാനുള്ള സാധ്യതയും കൂടുതലാണ്
വൈറസ് വൈറസ് പനിയാണ് ഇപ്പം അധികം
ആഹ് ഇപ്പൊ കൊതുക് കുത്തിയാൽ തന്നെ പേടിയാ ചെറിയ കുട്ടികളൊക്കെ
അതെ കൊതുകീസ കാണൂല പ്രാണിയുടെ അതെ അത്ര വലുപ്പത്തിലാണ് കൊതുകൊക്കെ ഭയങ്കര അതാണ്
ആഹ് അതന്നെ നല്ല ചൊറിയലും ഇത് കാണേ ഇല്ല പുറത്തൊക്കെന്നെ എത്ര ക്ലീൻ ആക്കി കഴിഞ്ഞാലും ഒരു വെള്ള പോലത്തെ ഒരു നരയൻ കൊതുക്
ആഹ ആഹ്
പിന്നെ
പിന്നെ അവിടൊക്കെ മഴ പെയ്യുണ്ടോ
ഓ ഇവിടെ ഇന്ന് നല്ല മഴയായിരുന്നു രാവിലെ മുതലേ നല്ല മഴയായിരുന്നു ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ മഞ്ഞപ്പിത്തം പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തിരുന്നു
ഇവിടെ വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു മഴ
അതെയോ ഇവിടെ രാവിലെയും മഴയാ സ്കൂളില് കുട്ടികള് പോകുമ്പോഴേ നല്ല മഴയാ
രാവിലെ ഒന്നും മഴ ഉണ്ടായിട്ടില്ല തണു ഏപ്പോവും കൂടുതലാണല്ലോ ഇപ്പോ മക്കളെ രാവിലെ എനിക്കലോക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ
ആഹ് അതന്നെ ഒന്നാമത് മഴക്കാലൊക്കെയാന്ന നമ്മുക്കും വലിയവർക്കായാലും ഭയങ്കര മടി തന്നെ
അതെ അതെ
ആഹ് മഴക്കാലം രോഗങ്ങൾ വരുന്നതിന് എതിരായിട്ട് എന്തെങ്കിലും പ്രതിവിധികളൊക്കെ എടുത്തിട്ടുണ്ടോ
ആഹ് അത അങ്ങനൊന്നും എടുത്തിട്ടില്ല അത് സ്വതവേ മക്കൾക്ക് പോളിയോ എന്റ മൂത്തമോനിക്ക് പൊളിയാന്നും അങ്ങനെ കൊടുക്കാറില്ല അവനിക് ആഹ് രണ്ടാമത്തെമക്കൾക്ക് ഫുള്ള് കൊടുത്തിണ്ട് മൂത്ത മോനിക്ക് അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നീല്ല
ആഹ് ആ ഈ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പിലെ പോളിയോ ദിനം ആഹ് ഉണ്ടായിന്നില്ല
ആഹ് കൊടുക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അന്ന് എന്തോ ഒരു തിരക്ക് പെട്ടിട്ടെ കൊടുക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല
ആഹ് ഇപ്പം എല്ലായിടത്തും ആ അതന്നെ സ്കൂൾ എന്നൊക്കെ പറയുന്നേക്കാം. മഞ്ഞപ്പിത്തൊക്കെ കുറെ ഇവിടെ പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്നെ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ എടുക്കാൻ പറ്റുന്നവരൊക്കെ എടുക്കണം. എന്നൊക്കെ
അതെ അതെ ഉം ഒന്നാമത് ഈ വൈറസ് പനി ആയത കൊണ്ട് എന്തൊക്കെ രോഗങ്ങളാ പിന്നാലെ വരിന്ന് പറയാൻ പറ്റില്ലല്ലോ.
ആഹ് അതന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചെറിയ മക്കൾക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അസുഖം പടിക്കല്ലോ. സ്കൂളിലൊക്കെ ഏതെങ്കിലും ഒരു കുട്ടി ജലദോഷം കൊണ്ട് വന്നാൽ തന്നെ മതിയല്ലോ.
ആഹ് അതെ അതെ
പിന്നെ മാസ്ക് ഒക്കെ ഒരു പരിധി വരവ എല്ലാ ആൾക്കാരൊക്കെയാണെങ്കിലും. മാസ്ക് ക്ക ഇട്ടിട്ട് പോകും. ചെറിയ കുട്ടികളാണെങ്കിൽ മാസ്ക് ഒന്നും യൂസ ആക്കൂല്ലല്ലോ. ഇവരിപ്പം കെ ജി കുട്ടികളാണ് കെ ജിൽ ഒന്ന് മാസ്ക് ഇട്ട് വിട്ടാൽ തന്നെ ടി ഇച്ചറ പറ അവിടെ എത്തുന്നവരെ മാസ്ക് ഇടും. എത്തിക്കഴിഞ്ഞാൽ പിന്നെ മാസ്കൊന്നും ഉണ്ടാവൂല്ല
ഇവിടന്ന് മാസ്ക നിർബന്ധമാക്കിയിട്ടില്ല.
ആഹ് ഇവിടെ ജലദോഷവും തുമ്മലൊക്കെ ഉണ്ടെങ്കി മാസ്ക് ഇട്ട് കൊൊടുക്കണംന്ന് പറഞ്ഞിരുന്നു. മാസ്ക് ഇട്ട് കൊടുത്താലും സ്കൂളില എത്തി കുറച്ച നേരം കളിക്കുമ്പം തന്നെ ഇതൊക്കെ അയച്ചു വെക്കാറുണ്ട്ന്ന് പറഞ്ഞു ടീച്ചർ.
ആഹ് ചെറിയ മക്കളല്ലേ ഇവക്ക ബുദ്ധിമുട്ടാവേ നമ്മ
ആഹ് ടീച്ചർ കാര്യം ആ ടീച്ചർ പറയും പിന്ന ശ്വാസം മുട്ടോ പോലെ എന്തെങ്കിലും ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് ടീ ടീച്ചറൊന്നും അങ്ങനെ വല്ല മൻഡ ആക്കാറില്ലാ എന്ന് പറഞ്ഞു.
ഉം ഉം അവിടെക്കെ ഈ മഴ കാരണം ക്ലിനിംഗ് ഒക്കെ ഉണ്ടായിരുന്നുല്ലേ.
ആഹ് ഇവിടെ ക്ലീനിങ് ഒപ്പ ഉണ്ടായിരുന്നു. ഇവിടെ എന്താ പറയാ നമ്മുടെ പഞ്ചായത്തിന്റെ തലത്തില ഉണ്ടായിരുന്നു പിന്നെ വാർഡ് തലത്തില് ഓരോ ആൾക്കാരും. കുറച്ച ആൾക്കാര് വീട്ടിൽ ഫ്രീ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ.
അതെതെ
അവരങ്ങനെ ഒര അഞ്ചാറ് പേര് അഞ്ചാറ് ലേഡീസും അഞ്ചാറ് ജെന്റ്സും കൂടെ അങ്ങനെ പുറത്തൊക്കെ റോഡ് സൈഡിലൊക്കെ ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു.
ഇവിടെ ഇവിടെ അങ്ങനെ വെച്ചാ കുടുംബശ്രീകാരുണ്ടല്ലോ. അവര് വന്നിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻന്നല്ലാതെ. ഇതിനായിട്ട് ഇതൊന്നും ഉണ്ടായിട്ടില്ല.
ആ നമ്മള് സൺഡേ ക്ലീനിങ് ഡേ ന്നും പറഞ്ഞിട്ട് ഏഹ് കൊറേ ദിവസം എല്ലാം രണ്ട മൂന്നാഴ്ച മഴക്ക് മുമ്പ് രണ്ട മൂന്നാഴ്ച ഒക്കെ ക്ലീൻ ചെയ്യൊക്കെ ഉണ്ടായിരുന്നു.
ഏഹ് ഏഹ് ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നുംല്ല തുടങ്ങയിരിക്കും. ഇതുവരെ കണ്ടിട്ടില്ല ചില ഭാഗത്തൊക്കെ ഇതിന് ആൾക്കാർക്ക് ഭയങ്കര ഇന്ട്രസ്റ്റ് ആണ് ആ ചില ചില ഭാഗത്തൊക്കെ ആൾക്കാർക്ക് നല്ല താല്പര്യണ്. ഇങ്ങനത്തെ ഇതിനൊക്കെ ചില ഭാഗത്ത് അതിനന് വേണ്ടി ആരും അത് ഒരുങ്ങൂലല്ല
ആഹ് ഒന്നാമത് വളണ്ടിയർമാരൊന്നും ശരിയില്ല. ആദ്യൊക്കെ ഉണ്ടായിരുന്നില്ലേ ഇപ്പൊ ഒരു രണ്ട് മൂന്ന് വർഷയിട്ട് എല്ലാ വർഷവും അടുപ്പിച്ച് ചെയ്യുന്നുണ്ട്.
ആഹ് ഇവിടെ ഇങ്ങനെ തുടങ്ങിയിട്ടില്ല. തൊടങ്ങു ആയിരിക്കും തോന്നണ് ഒന്നാമത് ആൾക്കാര ഒന്ന് ഉഷാറായാ മതി ആൾക്കാര അതിന് സപ്പോർട്ട് ചെയ്ത് നിക്കായിട്ടാണ് ഒന്നാമത്
ആഹ് ഇവിടെ ക്ലബ് വായനശാല പിന്നെ കുടുംബശ്രീ യൂണിറ്റുകള് ഒരു വാർഡിൽ തന്നെ രണ്ട മൂന്ന് കുടുംബശ്രീ യൂണിറ്റ് ഒക്കെ ഉണ്ട്. അഞ്ചാറ് കുടുംബശ്രീ യൂണിറ്റ് ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ ഒരു സൺഡേ ലീവ് ഉള്ളൂസ അല്ലേ.
ആഹ് ഒത്തൊരുമിച്ച് നിന്നിട്ടാണ്ട്
അന്നെ എല്ലാരും കൂടെ ഒരുമിച്ച് അങ്ങനെ പോവാന്ന് പറഞ്ഞഞ് ചെയ്യാന്ന് പറഞ്ഞ അങ്ങനെ ചെയ്യുന്നു.
ഏഹ് അങ്ങനെ
അങ്ങനെയുള്ള കുറെ നല്ല കാര്യങ്ങള് ഉള്ളതോണ്ട് വലിയ കുഴപ്പില്ല അസുഖങ്ങൾ അങ്ങനെ വല്യ അസുഖങ്ങളൊന്ന റിപ്പോർട്ട് ചെയ്തി ല്ലാന്ന് പറഞ്ഞു ആശാവർക്കർ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ പറഞ്ഞു മഞ്ഞിപ്പിത്തം പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ആഹ ഇവിടെയും പറഞ്ഞിടണ്ടായിരുന്ന ആശവർക്കർ
ശ്രദ്ധിക്കണംന്ന് മാത്രം പറഞ്ഞു
ആഹ ഒന്നാമത് കുഞ്മക്കൾക്കൊക്കെ പെട്ടെന്നേ പ്രതിരോധ ശേഷി കുറവായതോണ്ടേ
ആ അതെ
ഉ
പെട്ടെന്നസുഖം വരുന്നുണ്ടല്ലോ പിന്നെന്താ തിളപ്പിച്ചാറ്യ വെള്ളം കുടി ക്യ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്യാ ഫുഡൊക്കെ തണുത്ത ഫുഡൊന്നും അങ്ങനെ മാക്സിമം കഴിക്കാതിരിക്ക
അതെ മക്കൾക്കൊക്കെ നമ്മുക്കൊക്കെ എങ്ങനെ ങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകും മക്കള കാര്യാണ് മക്കക്ക് ചൂടുവെള്ളം പറ്റില്ല
ആ ഹ് ഇവിടെ ഞങ്ങളെ വീട്ടില് രാവിലെ ഫുഡ് ഉണ്ടാക്കും ഉച്ചക്കത്തൊക്കെ ഉള്ളത് രാവിലെ ഉണ്ടാക്കും അതുപോലെ വൈകുന്നേരം രാത്രി ത്തേക്ക ഉള്ളത് വൈകുന്നേരം വന്നിട്ടുണ്ടാക്കും
ആഹ അങ്ങനെ തന്നെയാണ് എവിടെയും ചെയ്യാറ്
ചിലപ്പംചില സമയത്ത് ഹസ്ബൻഡന്റെ വീട്ടിലൊക്കെ രാവിലെ വെച്ച ഫുഡ് ന്യാ നൈറ്റിലേക്ക് കൊടുക്കാം ഇവിടെ അച്ഛന ചൂടുള്ള ഫുഡ് തന്നെ വേണം
ആ ഇതിൽ വന്ന കഴിഞ്ഞൽ തന്നെ മക്കള് മരുന്ന് കുടിക്കാനും കുറച് മടിയുള്ള കൂട്ടത്തിലാണ്
ആണല്ലേ ഇവിടെ മക്കള് മരുന്ന് നല്ലോണം കഴിക്കും ഒരിക്ക കൊടുത്താലൊന്നും പോരാ എന്നോട്ട് ഒക്കെ കൊടുക്കണം അളവ് പാത്രത്തില് നറ യെകൊടുക്കണം
വാശി പിടിച്ചാലും മരുന്ന് കുടിക്കാൻ ഭയങ്കര മടിയാണ്
ആല്ല ഇവിടെ അളവ് പാത്രത്തില്ൽ നിറച്ചും കൊടുക്കണം അതില് കുറഞ്ഞു പോയാലാണ് പോയപ്പം
ഹും ഇവിടെ നേരെ തിരിച്ചുുവാണ്
ആഹ്
പ്പോഴും മഴ നല്ല
മഴക്കാലായതുകൊണ്ട് ഒരു മടുപ്പ് കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് വല്ലാത്തൊരു മടുപ്പു ആണ് രാവിലെ എഴുന്നേൽക്കാനും പണിയെടുക്കാനും ഒക്കെ ഒരു തണപ്പാണ്
ആ ഒറക്കം ശരിയാവാത്ത മട്ടൊക്കെണ് ചെല നേരത്ത്
ആഹ് അതന്നെ ഭയങ്കര ചടപ്പാണ് ഉറങ്ങിയാലും മതിയാവുന്നുല്ല പിന്നെ മക്കൾക്ക് വന്നോണ്ട് രാവിലെ എണീക്കുഅങ്ങ് ചെയ്യും
അതെ
എങ്കി പിന്നെ ശരി
ആ ഓക്കെ ഓക്കേല്ലാ ആ ഓക്കെ
ഉ